ഓഹ്
ആഹ് എവിടാടി നീ ഞാൻ ആണ്ടിവിടെ ഒരു കാവ് കാവിന്റെടുത്തോട്ട് പോകുന്നടി ഇവിടിന്നൊരു പൂജയുണ്ടായിരുന്ന് ആഹ് എല്ലാരും നീ എന്താരുന്നു ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ
ഓ കുഞ്ഞുവായിട്ട് എങ്ങനെ രാവിലെ വരു ന്നെ ഭയങ്കര ബുദ്ധിമുട്ട് രാവിലേ കുളിച്ചൊരുങ്ങിയൊക്കെ വരാൻ, കറണ്ടില്ലായിരുന്നു, വള്ളം അടിച്ചില്ല, അതുകൊണ്ട് വെള്ളം ഇ ന്തായിരുന്നു
ഓ ഓ ഞങ്ങടെ ഇവിടെ പിന്നെ ഇൻവർട്ടർ ഉണ്ടായിരുന്നെടി അതോണ്ട് പിന്നെ വെള്ളൊണ്ടായിരുന്ന് ഉം ഫോൺ എല്ലാരുടെണ്ട് ഇവടെ കൊണ്ട് ചാർജ് കുത്തിയിട്ടേക്കുവാ ഇനി അമ്മ വരുമ്പഴാ എനിക്ക് വഴക്ക് കേൾക്കുന്നേ. ആഹ് അതന്നെ ഊരി എടുത്തോണ്ടാ
രാവിലെ വിചാരിച്ചു അങ്ങോട്ട് വരാ എന്റെ ഫോൺ കുത്തി ഇടാന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ബുദ്ധിമുട്ടായാലോ
ഉം അതന്നെ ഇവിടെ ആണ്ടെ പിന്നെയ് ഏഹ് എങ്ങനാ നീ വരുന്നെങ്കി വാ ഇവടെ കഞ്ഞിയും ഇതൊക്കെയുണ്ട് പായസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്.
ഇപ്പൊ തന്നെ വെരാടി ചേട്ടൻ വന്നിട്ടേ ഞാൻ വ നിങ്ങൾടെ വീട്ടി ചക്ക നിപ്പൊണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആഹ് ഓ അടി അത് കൂഴച്ചക്കയാണേ
ആണോ
ഉം അ അത് പക്ഷേ വേവിക്കാൻ നല്ലായടി നല്ല ടെസ്റ്റാ വേവിക്ക അടിപൊളിയാ കൂടെ ച കൂടെ ച ആഹ് പിന്നെ ആഹ് വേവിക്കാൻ നല്ല നിനക്ക്റിയല്ലോ വേവിക്ക പിക്കാ അറിയാവോ
ആഹ് എനിക്ക് നല്ലവണം അറിയത്തില്ല ഡി
എടി സിംമ്പിലാടി വെക്കാന്എന്ത് ചക് ഒക്കെ നന്നായിട്ട് ഏഹ് അരിഞ്ഞിട്ടെ അരിഞ്ഞിട്ട് ഏഹ് കുക്കറ്ല്ട്ട് അല്ല കുക്കറി ഇടുന്ന മുമ്പ് തേങ്ങ തേങ്ങ വെളുത്തുള്ളി ആഹ് മുളവ് ചുമന്നുള്ളി ഏഹ് കൊച്ചുള്ളി എല്ലാം കൂടി ട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിനകത്തോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പ് വിട്ട് ഒരു ഒരു മൂന്ന് വിസില് അടിച്ചിട്ട് ആഹ് വിസലഅടിച്ചിട്ട് ആവി പോകുമ്പോ തുറന്നിട്ട് പിന്നെ നോക്കണം വെന്തോന്ന് വെന്തെങ്കിൽ പിന്നെ നമ്മള് നല്ല പോലെ ചീനി കുഴക്കത്തില്ലേ അതേപോലെ കുഴച്ചിട്ട് കടു വറുത്ത് വി മുളക് അറിയാലോ കടൂവ് കാരിയാ ആപ്പലോ എന്ത് അത് തന്നെ കറി വാപ്പില ഇട്ട്
ആഹ് ആഹ് ആഹ് ആഹ് എന്നാ ഇനിപ്പ ട്രൈ ചെയ്യ ഞാ നിന്റെ വീട്ട് ട്ടിൽ വരുമ്പോ എനിക്ക് ഒന്നുടെ പറഞ്ഞു തന്നമതി
ആഹ് അതക്കൊണ്ട് എനിക്കാണെങ്കിൽ വര്ക്കച്ചെക്ക വേണൂടി മോക്ക് ഭയങ്കര ഇഷ്ടവാ പായുത്തത് പായുത്തത് ഇഷ് ഇഷ്ടോ പെണ്ണിനന് പക്ഷെ പഴുത്തത് ഇഷ്ടോ പഴുത്തത് ഇഷ്ട പക്ഷെ വേവിക്കുന്ന അവർക്ക് ഇഷ്ട അല്ല
ആഹ് ഇത് എൻന്റെ മോന് ഇഷ്ട പഴതെ ഭയങ്കര ഇഷ്ട വേവിക്കന്ന ഇഷ്ടമല്ല
പിന്നെ ഞങ്ങള് രണ്ടുപേരക്കെയല്ലേ ഉള്ളള് പിന്നെ വേവിക്കുമ്പോ അധികം വരുമ്പോ ഒക്കെ അമ്മയ്ക്കും അപ്പുറത്തെ വീട്ടിൽ ആർക്കൊക്കെ കൊടുക്കും നമ്മള് കഴിക്കാന്
വേണ എന്തൊക്കെ തരാം നീ പറഞ്ഞാ മതിയ
ആഹ് അങ്ങോട്ട് വെ മഴയില്ലെങ്കി വരാടി ഇവിടെയൊക്കെ ഭയങ്കര മഴയും കരണ്ടും ഒക്കെ
ഇപ്പൊ ജീമ്ന് പോണണ്ടോ
ജിമ്മിൽ ആഹ് പോണൂടി ഇപ്പോൾ ഒരാഴ്ചയായി പോയിട്ട് ഞങ്ങൾ ങ് ഗുരുവായൂർ പോയായിരുന്നു
ആണോ
ഗുരുവായൂര് പോയി ഞാനും ജിമ്മിലൊള്ള രണ്ട് അമ്മമാരൂടെ പോയി നല്ല രസവാര്ന്ന് ആദ്യായിട്ട് പോയായിര്ന്ന് ഏഹ്
ഓ നി ചേട്ടന്റൂടണ പോ
അല്ല ചേട്ടന്റെ അടുത്ത് പോയില്ല ചേട്ടന്റെ അടുത്ത് വേറൊരമ്മ ഇണ്ടാര്ന്ന് ഞങ്ങൾ ഫ്രണ്ട്സെല്ലാരും കൂടെ പോയി അപ്പൊ മോളെ കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നെ അവടെ നിന്ന് കുറേനേരം ഞങ്ങൾ അവടെ നിന്ന് അമ്പലത്തി- തൊഴാനിന്ന് കാര്യം വെളപ്പില്ലെയാര്ന്ന് മൂന്ന് മണിക്ക്യാര്ന്ന് കേറണ്ടതെ അങ്ങനെ ആഹ് അങ്ങനെ കൊറേനേരം ക്യൂനാത് ന്ന് പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് കു ഒരു റൂമൊക്കെ എട്ത്ത് റൂമൊന്നും എടുത്തില്ല നാപ്പരു അല്ലാതെ അവിടെ ശ്രീശക്തിടെ ഗ്രൂപ്പൊണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
എടുത്ത് നമ്മള് പൈസയൊക്കെ കൊടുത്ത് നാപ്പരുരാണ്ടേ ഒള്ളൂ പിന്നെ ഫ്രഷായി അമ്പലക്കൊളത്തി കുളിക്കുന്നോരുവൊണ്ട് ഞങ്ങളമ്പലത്തി- ലൊന്നും കുളിക്കാനൊന്നും പോയില്ല കുളിച്ചെട്ട് പിന്നെ നമ്മള് ക്യൂവിനാത്ത് നിന്ന് നീങ്ങി നീങ്ങി നീങ്ങി അങ്ങ് പോവും
ആഹ് ഫുഡ്ഡഴിച്ചൊ
ഫുഡ് ആഹ് ഞാൻ കഴിച്ചടി കുറച്ച് കഴിച്ച് ലേറ്റായി കഴിച്ചപ്പം അവടെ അമ്പലത്തിൽ ഒണ്ടായിരുന്നല്ലടി അമ്പ-ല തീന്ന്കഴിച്ച് കാവിലെ ആഹ് കാവിന്നതാ നി വരുന്നെങ്കി വരണെ വൈകിട്ട്
ആഹ് ഞാൻ വൈയ്യിട്ട് വരാ ആഹ് കറിയൊക്കെ വെച്ചാര്ന്നൊ നി ഇല്ലെ
ഇല്ലടി ഇന്ന് അമ്പലത്തിൽ ഇതൊക്കെ ഇണ്ടായോണ്ടെ
ഒന്നുവര് ആഹ് ആഹ് പൊന്നും കുഞ്ഞും വരുമ്പൊ എന്തോയ്യും ആഹ് അത് മതിയല്ലോ എന്നിട്ട് പിന്നെആഹാരം കഴിക്കാവൊ
ആഹ് ആഹാര- ആഹ് നിഅത് മതിയല്ല രാത്രി വളിച്ചില്ലെങ്കി അത് എടുക്കും അല്ലെങ്കി മ്മള് പോറത്തൂന്ന് ഫുഡ് എന്തേലൊക്കെ വാങ്ങണം
ആഹ് നിങ്ങടെ പരുവാടിക്കെ കഴിഞ്ഞൊ അല്ലെ മറ്റെ ആ പണിയൊക്കെ കഴിഞ്ഞൊ അമ്പലമ്പണി-
പണി ഇല്ലടി നട- ന്നോണ്ടിരിക്കുവ എന്തോ പ്രശ്നോണ്ടെന്ന് പറഞ്ഞാര്ന്ന് തിരുമേനി അപ്പൊ അതെന്തോ മാറ്റ- റ്റി പൊളിക്കണോ എന്നൊക്കെ പറയുന്ന് എന്തുവന്ന് അറിയാം വയ്യ സീനായിട്ട്
ഞാൻ ഓരോസം വന്നപേരെ കണ്ടായിരുന്നു അതാനാ ചോദിച്ച
ആ അതന്നെ കാവാടി ഭയങ്കരം ഇപ്പൊ മഴയും കൂടെക്കെയോണ്ട് ഉ ഒന്നുടെ കാടായിട്ടുണ്ട് ഉം ആ പോയി ന്നാളോ ഒരു ദിവസം ഇതിലെ ഞങ്ങള് ഇരു മുറ്റത്ത് ഇവിടെൽക്കാന്നൊരത്ത ഒരു ചേരടി അത് എഴിഞ്ഞു വന്ന് ഉം കൊച്ചു ഉണ്ടായിരുന്നു ആ പേടിച്ചോയി അവള് പേടിച്ചപോയി അവളായിരുന്നു കണ്ടത്
ആഹ് എല്ലാര്ക്ക് വേര് കാണ്ന്നു നമ്മുക്കായാലും പേടിയാ
അതന്നെ പേടിയ നീ മോനെ അങ്ങമായിട്ടില ആക്കുന്നില്ലേ
ഈ അവനെ എഴുത്തിന് ഇരുത്തിയില്ല ഇനി എഴുത്തിനിരിത്തി ഇവിടുത്തെ ചേട്ടന്റെ അമ്മെണെങ്കി മരിച്ച
ഓ ഓ ആ അതെന്നെ
എന്തുവാ ചെട്ടളങ്ങ തീർത്തണരുന്നു ആഗ്രഹ
രണ്ടര ഉം അങ്ങവാടിയിലൊക്കെ ആക്കൂടി പാലൂടിയൊക്കെ നിർത്തിയ
പിന്നോടി ഒരു കണക്ക എന്തോ ചെയ്യോ എന്നാ
അയെടീ ഞാൻ എന്റെ മൂടെ നിർത്തിടെ വേപ്പല തേച്ചെട്ട് ടി രാത്രി കിടക്കാൻ നേരത്ത് ഉവാവെ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ആദ്യ നമ്മുടെ ഇത് ല്ലെ ലിഫ്റ്റിക്കിന്റെ അത് തേച്ച അത് തേച്ചട്ട മറ്റ വേപ്പല അരച്ചിട്ട് രണ്ടിതികത് നമ്മൾ തിനകത്ത് ഇങ്ങനെ വെച്ചാ മതി അന്നേരം അയ്യാത്തോണ്ട് മുറിഞ്ഞ അതുകൊണ്ട് മരുന്ന് വെച്ചക്കുവ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊച്ച് വേടിക്കത്തില്ല അന്നേരം പിന്നെ നമ്മൾ ഞാൻ പിന്നെ കുപ്പിപ്പാലിനകത്ത് വെള്ളം അവള് പാല് കുടിക്കത്തില്ലേ പെണ് അങ്ങനെ തന്നെ വെള്ളം വെള്ളം വെച്ചിട്ട് അത് കൊടുത്ത് അങ്ങനെ ഒക്കെ അവൾ മാറിയത് എന്തായാലും ഒരു ദിവസം കൊണ്ടങ്ങ് മാറി
ആഹ് ഇവിടുത്തെ ആ ഇവിടുത്തെ അമ്മയുടെ പതിനാറിന് ഞങ്ങള് ഈ മറ്റേ ഉലുവയൊക്കെ അരച്ച തേച്ച് ഇവൻ അന്നേരം ഒന്ന് കുടിച്ചിട്ട് വേണ്ടാന്നും പറഞ്ഞ് പോയി പോയി കാച്ചിയ പാല് കുടിച്ചിട്ട് വന്ന് ഇവൻ തൂത്തു വന്നിട്ട് പാല് കുടിച്ചു
ഉം ചെലോർ ഇത് വെകൊലത് ചെന്നാ ചെന്നാ എന്തൊരു സാനം ഉണ്ടല്ലോടി
എന്താ ചെയ്യ
ഏ എന്തോ വലയൊക്കെ ഉണ്ട് അമ്മമാർ ഒക്കൊക്കെ അറിയാം
ആഹ അവിടെ അങ്ങനേും പറഞ്ഞന്ന്
ഉം
അതല്ല പച്ചക്കിരിയാത്തോ
ആഹ് എല്ല ഉണ്ട് ആഹ് നിങ്ങടെ അമ്മ പിന്നെ പോയ നി ന്റെ അമ്മ പിന്നെ എന്നന്ന് വരും
ഇവിടെ ഇല്ലടി അങ്ങ് ഇീതോട്ട്ങ് പോയര്ന്ന് രണ്ട് ദിവസം ജോലിയ ഉണ്ട് അപ്പഴ അവർക്ക് തൊഴിലുറപ്പ് അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് വരാന്ന് പറന്ന്
ആഹ് അവിടെ അനിയനോ
അനിയൻ പുറത്താന്നല്ലോ നീൻ എറെ ഹസ്ബന്റ് കൊറ തന്ന ആഹ് ഞാൻ ഒരു വർഷന്ന് പോയിട്ട്
കൊതോ കൊച്ചേറ്ക്കനാ നൊ
ഇരുപത് വയസ്സുണ്ട്ടി കല്യാണം ഇപ്പൊ നോക്കുന്നൊണ്ട് ഇപ്പൊ നോക്കി കഴിഞ്ഞ ആകുമ്പോ എന്ന സമയത്ത് നടത്താലോന്നും പറഞ്ഞു
ഓ ഞ മറ്റേതിന്റെ ചേട്ടൻ അഹ് അനിയന്റെ കല്യാണം ഒക്കെ ആയിരിക്ക ആണോ
ആന്ന് ആന്ന് ഇനിയിപ്പം ജനുവരി ഫെബ്രുവരി അടുത്ത വർഷം
ആഹ് എന്നിട്ട് മറ്റാണ് എവിടെ അങ്ങനെ നിങ്ങളടെ ഏതൊരു സ്ഥലത്ത് ആവടെ ഉണ്ടാരണം ഉം പിന്നെ ആഹ് ഉം പിന്നെ വൈകിട്ട് വരാൻ പറ്റ ഏറ് വേറണേ ഞാനടുത്ത് വെച്ചേക്കാം പായസെക്കെ ഉണ്ട്
ആഹ്
ഞാൻ അമ്മ ഇങ്ങനെ പറയും ചെയ്ത് അതില്ലേ ഇന്റെ കൂട്ടുകാരി വന്നില്ലല്ലോന്ന്
ആണാ ഞൻ വരാടി ആഹ് ശം ജോലിക്ക് പോയേക്കണ്ട് എങ്ങനെയാ വെയിലും കൂടെ അല്ലാരുന്നോ
ആഹ് നീ പറ്റുന്നെങ്കി ചക്കയും കൂടെ കൊണ്ടുവാ ഞാനും എന്റെ അച്ഛനോട് പറഞ്ഞു ഞാൻ ചക്ക ഇവിടെ അടത്തി വെക്കാൻ പറയാം.
ആഹ് ആഹ് മ്ഹ്, പക്ഷെ അവിടെ കൊണ്ടുവരാം പൈസ വേണ്ടി
ആഹ് പിന്ന പിന്നെന്തുവാ?
താഴെ ഇവിടെ അങ്ങനെയ്
ഉ ഉച്ച സമയല്ലേ ഉറങ്ങിയൊന്നും ഇല്ല ഉറ ഒന്നുമ ഇല്ല ഉച്ചയ്ക്ക്
വാ ഈ കാ ഇതില്ലെടി കരണ്ട് ഇല്ലാത്തണ്ട്
പറഞ്ഞല്ല
ഉഓക്കത്തില്ലഡി ഉഞ്ഞാല ച എിക്കൊന്നന്ന് നടന്ന്റങ്ങാനൊക്കത്തുള്ളൂ
ആഅത്ന്നെ കൊച്ചുണ്ടെങ്കി പറ്റത്തില്ല എന്റെ മോള് പിന്നെ പഠ ാൻ പോകത കൊണ്ട് കുഴപ്പമില്ലപ്പോഴണെിലും ഉറങ്ങാം പക്ഷെ എനിക്ക് ഉറക്കം വരുന്നില്ല
ആഹ ആ ശരിയാ മോളുള്ളതും കുറങ്ങ
ഉം അതും അല്ലടി ഞങ്ങളടെ വീണ്ട അപ്പുറത്തെ ഒരു പ പട്ടിയ ഉണ്ട് ആ പട്ടി ഭയങ്കര ചിലപ്പോപ്പ കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബാ
ഓ എപ്പ വരമ്പോ
ഓട്ടം പോയൊക്കെ ഓട്ടോ ഒക്കെ ഇപ്പ മോശം അപ്പം വേറെന്തോ പണിക്കൂടെ പോകുന്നുന്ന് പറയത് കേട്ട് മതിലിന്റെയോ പോയിട്ടൊക്കെ സന്ധ്യ ആവുമായിരിക്കും വരാന് തീരുന്ന തീരുമ്പോഴത്തേക്കെ വരും
ബുദ്ധിമുട്ടായില്ല
ഉം വരും
എന്തയ്യ കൂടയിക്കഴിഞ്ഞ പിന്നെുട്ട ഓട്ടോ
വിളിക്കതില്ല ഓട്ടോ ഇ പുറത്തോട്ടൊക്കെ പോണോൊെ ഒക്കെ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെ ഓട്ടോ ഓക്കെ വണ്ടിയക്കെ ഒക്കെ കൊടുത്ത് പുറത്തോട്ട് പോകണംമൊരിതുണ്ട് ഓഫറൊക്കെ വച്ചേ ഇങ്ങനെ വരുന്നുണ്ട് ഇട ഇങ്ങെ പുറോട്ട് പോവാനേ വണ്ടി ഓടാനക്ക ഒരു ഗൾഫിൽ നിന്നും വിളിക്കുന്നുണ്ട് അല്ലാതെ പുറത്തു നിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നുംാംഗ്ലൂരിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്
അ നീും കൊറച്ച വറ്റേക്കല്ലേ
ആഹ് അത് സാാരമല്ലോ നമ്മടെ വീടിന്റെ അപ്പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഫോണിനകത്ത് വിളിച്ചാൽ പോരെ പിന്നെ പോകുമ്പം അതിൽ നിന്ന ഇടാന്ന് പറഞ്ഞു അതിലിട്ട് ക്യാമറയും വെ ക്കാന്ന് പറഞ്ഞു പിന്നെ പ്രശ്നമല്ലോ നമ്മക്ക് ഫോണുണ്ടല്ലോ
ആഹത
അല്ലെങ്കിലും നമ്മടെ നമ്മടെ നല്ല ഏരിയ ആണല്ലോ
ഓ ഓ ആഹ് ക്യാമറയും വെച്ച് മതിലും കെട്ടിട്ട് പോയാ നമ്മക്ക്
അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും വത്തില്ലോ പിന്നെ ഒരു പട്ടിയങ്ങ ഒന്ന് കൊപ്പിക്കണ
അ എന്നട്ട കുഞ്ഞു പട്ടി എങ്ങണ പിന്നെ പണ്ടരുത്
ഉം ചെടിയൊക്കെ നശിപ്പിക്കുന്നു എനിക്ക് പേടി ചെടിയെല്ല ഇഷ്ടം പോലെ നട്ട് വെച്ചേക്കല്ലേ അപ്പറത്തെ വീട്ടി ഞങ്ങടെ വീടിൻ്റെപ്പുറത്തെ വീട്ടില് ഞാൻ പറ പറഞ്ഞില്ലേ പട്ടിയുണ്ടെന്നോ ആ വീട്ടിലെ ചെടി ആ ചേച്ചി ചെടി മൊ ത്തം കടിച്ച് കീറി വച്ചോക്കുവവാ
ചെടി കടിക്കുന്ന മാത്രമല്ല ആ ഇവിടരു പട്ടി ഓടി വരും എവിടന്ന് വന്ന ആ പട്ടി വന്ന് ഇവിടുടെ ചെരിിയ എല്ലാം മറിച്ച കൊണ്ടാണി ഒരു മറിച്ച് ഒരുയത് ചട്ടി ട്ടിയങ്ങ് പൊട്ടി എപ്പോഴും കല്ലുവാരി എറിയ അടിക്കയ ഒക്കേ ചെയ്യും അത എവിടെ എന്നിട്ട് ട്ടത് ഓടിവരും
പട്ടി വന്നാ പിന്നെ ശല്യ
ആന്ന്
എന്നാലും നമ്മുക്കൊരു നമ്മുക്കൊരു ഇത് ആളുണ്ടല്ലോ നമ്മടെ വീ